ഹലോ ! !
ഹലോ
എടാന്തക്ക? ഈ ലൈഫില് ആരെങ്കിലും ഒക്കെ
എന്തൊക്കെയുണ്ട്?
ങ്ങളെ ജീവിതത്തിൽ എടാ ഞാന്ല്ലേ? അങ്ങനെ വൈകുന്നേരം? ഞാന്ന്ന് വൈകുന്നേരം ഇങ്ങനെ ചാ യടിച്ച് വരുമ്പോളേ അങ്ങാടിൽ ഒരാളെ കണ്ടു മൂ പ്പരിങ്ങനെ എന്താ, പറയുക ഒരു പ്രയാസപ്പെട്ട് ഒരു പിച്ചക്കാരനെ പോലെ ഇങ്ങനെ നിക്കാ മൂപ്പര് ന്നട്ട് മൂപ്പരെ അപ്പൊ എനിക്കിങ്ങനെ വളരെ സങ്കടം തോന്നി അയാളെ കണ്ടിട്ട് താടിമൂടിന്റെ കോലവും വസ്ത്രന്നുല്ല. ആകെ, എന്തോ ഒരു പ്രയാസയി പോയി എനിക്ക് കണ്ടപ്പോ.
ഉം
അപ്പോൾ ഞാൻ മൂപ്പർക്ക് ഒരു ചായങ്ങി കൊടുത്തു. മുപ്പരെ അപ്പുറത്ത് പീഡിയ കൊണ്ടയ്ക്കണ്ട്, മുപ്പരെ അങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ മുപ്പര് വന്നീല അപ്പോ, ഞാന് അവിടെ പീടിയ പോയി ചായപ്പീടി പോയി എന്നിട്ട് നല്ലൊരു ചായും നല്ലൊരു കടിയും വാങ്ങിയണ്ട് മൂപ്പരെ എടുത്ത് കൊണ്ട് കൊടുത്തു.
ആഹ്.
ഇപ്പൊ മൂപ്പര് ശരിക്കെന്നെ വിടും അങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ടല്ലേ നമ്മടെ ചുറ്റും പാവങ്ങളായി ഇങ്ങനെ നിക്കുന്ന പോലെ ആരും സഹായിക്കൊന്നുവില്ല തിരിഞ്ഞ് നോക്കുന്നുവില്ല അങ്ങനത്തെ ഒരവസ്ഥ എനിക്കാണെങ്കി ആ മൂപ്പരെ ചിരി കണ്ടപ്പോ എന്തോര് സന്തോഷം നമ്മടെ മനസ്സിലൊരു കുളിർമാന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ഇണ്ടായി അങ്ങനെ നമ്മള് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊക്കെങ്ങനെ ആരോടെങ്കിലും ഇങ്ങനെ എന്തേലുവൊക്ക ചെയ്ത് കൊടുത്താൽത്തന്നെ നമ്മളല്ലേ ജീവിതത്തിൽ നമ്മുക്കിങ്ങനെ നമ്മള് ഒര് എന്താ പറയുക നല്ലൊരു നല്ലൊരു മനുഷ്യനാണെന്നല്ല നമ്മള് ജീവിക്കുന്നതിന് ഒര് അർത്ഥുണ്ട് എന്നൊക്കെ ചിലപ്പോ നമുക്ക് തോന്നി നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു സങ്കടമൊക്കെ പെടുമ്പോൾ ഞാനും സ ട്ടുണ്ട് ഇങ്ങനെ എന്റെ ജോലി കഴിഞ്ഞിങ്ങ് വരുന്ന സമയത്താണ് ഇത് കണ്ടത് ഇയാള് അപ്പ അവിടന്നാണെങ്കിൽ എനിക്ക് നെരന്ന് നല്ല ചീത്തകിട്ടാണ് ഇന്റെ ഇത് കൊറച്ച് വൈകിപ്പോയി മൂപ്പരടുത്ത് നല്ല ചീത്ത കിട്ട അങ്ങനെ ഇങ്ങനെ കുറച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ജോലി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വരികാണ് ആ ഒരു സമയത്താണ് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി നിക്കണ കണ്ടത് അപ്പളാണ് ഞാന് ആ പീടികെ പോകാണ്ട് പത്ത് റുപ്യേന്റെ അപ്പൊ എനിക്ക് മറ്റെയുള്ള അവസ്ഥയിൽ മറന്ന് ആളുകൾ ചൂടായ കാര്യവും എല്ലാം ഞാൻ മറന്ന് എന്റെ മനസ്സിലൊരു സന്തോഷവായി അങ്ങനെ ചെയ്തപ്പോ
ഉം
ഈ ഇങ്ങനെയൊക്കെ എന്തായാലും ചെയ്തിരുന്നോ എന്തേ ജീവിതത്തിൽ ഇങ്ങനത്തെ എന്തേലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ
ആഹ എൻ്റെ കൈയിൽ ഇങ്ങനെ ഒരുപാട് അനുഭവമൊന്നും ഇല്ല എന്നാലും അങ്ങനെ ചായ വാ അങ്ങനെ വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല എന്നാലും അവർക്ക് എന്തേലിലും ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോ അവരുടെ മുഖത്തിന്റെ ഉണ്ടാകുന്ന ആ സന്തോഷം അത് കാണുമ്പോ തന്നെ മറ്റേ അല്ലേ നമുക്ക് തന്നെ എല്ലാ വിഷമങ്ങളൊക്കെ ഒന്ന് മറന്ന് നമ്മളൊന്ന് ഹാപ്പിയാകും അത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാവും
ആ ആ അവരുടെ ആ മുഖത്ത് കാണുന്ന ആ ഒരു ചിരി അതാണ് നമ്മള് ജീവിതത്തിൽ നമുക്കൊരു ജയിച്ച ഫീലിംഗ് ആണ് അങ്ങനെ ഒരു ചിരി കാണുമ്പോ
ആ
ങ്ങ് എപ്പോളേ ഈ പണ്ട് ഇന്നാള് ഒരുസം ഇതാക്കിയില്ലേനോ ഒരു കുട്ടിനെ എന്താ ആ കണ്ണ് കാണാത്ത ഒരാള് എന്താ റോഡിന് എന്തുവാക്കി കൊടുത്തീന് ഈ പണ്ട് നമ്മളന്നോട് പറഞ്ഞല്ലോ ഈ മറന്ന് പോയോ
അറിയില്ല
ആ ശരി ഈ നമ്മള് ഇന്നാല് മറ്റേ സ്കൂളില് കുമേരി പറഞ്ഞില്ലേ ഒരു ദിവസം സ്കൂൾക്ക് വരുന്ന സമയത്ത് അങ്ങനെ അങ്ങാടിയിലോരു കാഴ്ചയിലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ ഓ ഉ എന്താ പറയുക അപ്പുറത്തെ സൈഡേക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ കടക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ പോയി മൂപ്പരെ കൈ പിടിച്ച് എന്നിട്ട് അപ്പുറത്തേക്ക് ആക്കിയെന്ന് പറഞ്ഞെ ൻക് ഇങ്ങനെ ഓർമയുണ്ട സ്കൂളിന്ന് നമ്മള് പണ്ട് പഠിക്കുന്ന സമയത്ത്
ആ ആ
ഈ അതൊക്കെ മറന്നുണ്ടാവും അല്ലെ
ഞാൻ മറന്നു പോകുന്നു
അന്ന് നീ ആ ഈ പറഞ്ഞൊരു സംഭവണിത് അനക്കുണ്ടായ അന്നൊരു സന്തോഷം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു ചെറിയ നമ്മളാൽ കഴിയണ ഒരു സഹായം ചെയ്ത കൊടു ക്കുമ്പോ ഒരേ ഭാഗത്തു ഉണ്ടാവുന്ന ഒരു സന്തോഷവും ഒരു ഇതൊക്കെ ഉം
മനുഷ്യന്മാരുടെ എല്ലാവരുടെ ഉള്ളിലും ഇതേപോലെ എന്തേലും ഒരു സംഭവം ഉണ്ടാവും അതവര് അതിനൊക്കെ മാറ്റിവെച്ചിട്ട് അവര് ഈ ഇവർ ഇങ്ങനത്തെ ആൾക്കാരെ സഹായിച്ചു പറഞ്ഞാ അവർക്ക് തന്നെ നാ എല്ലാരും ചെയ്യണം അവർക്ക് മറ്റേ ജീവിതം ത്തിലൊരു എന്തെലും ആയിന്ന് പറഞ്ഞാൽ അവരെ ആ കിട്ടും
ഉ ഉം അതാണ് ആ ഒരു സന്തോഷവും അപ്പൊ ഉണ്ടാവുന്നത് എന്താ പറയ നമ്മളൊ ഒരു അനുഭവം അത് വേറൊ അനുഭവം തന്നെയാണ് നമുക്ക് കിട്ടുന്നെ ഉ
പിന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ പോലെ കാരുണ്ണ്യ പ്രവർത്തനങ്ങളായിട്ട് നടക്കണ്ടല്ലോ ബ്ലഡ് ഡൊണേഷൻ അവയവദാനം
ആഹ അങ്ങനത്തെ കുറെ ആളുകളും ഉണ്ട് അപ്പൊ സംഗതി ഓലൊക്കെ ജീവിതത്തിൽ ഫുള് ഇങ്ങനത്തെ സന്തോഷം ന്നെരിക്കും ഓൽക്ക് അവര് സ്വന്തം കാര്യമൊക്കെ മാറ്റി വെച്ച് കുറെേ ഇങ്ങനത്തെ സഹായിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ
ഉ
ജീവിതം തന്നെ ഫുള് ഇങ്ങനെ ആയിരിക്കുലെ നമ്മളിപ്പോ ഞാന് എനിക്ക് ആ ഒരു എന്താ പറ വരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു സങ്കടം ഒരു എന്താ പറ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ഒരു ഇതിലായിരുന്നു ഞാനങ്ങ് വന്നരുന്നെ അപ്പോഴാണ് ഇയാളെ കണ്ട് ഇതായപ്പോ എനിക്ക് ഇതയെ അപ്പോ ഇവിടെ ഇങ്ങനത്തെ ഈ സഹായിക്കാൻ വേണ്ടിട്ട് നിക്കുന്ന സജ്ജര ഇത് ഇക്കുന്ന കുറേ ആളുകളൊക്കെണ്ടല്ലോ മ്മളെ നാട്ടില് പലേ ടീമുകൾ പലേ ഗ്രൂപ്പുകളും പല സംഘങ്ങളായിട്ടൊക്കെ സഹായിക്കുന്ന കൊറെ സഹായ സമിതികളൊക്കെണ്ടല്ലൊ ഓരെക്കെ ജീവിതത്തില് ഫുള്ളിങ്ങൻത്തെ സന്തോഷങ്ങളുണ്ടാകുല്ലേ ഒര് ഒരെ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥണ്ട്
ഉം പിന്നെ അവയവദാനം അങ്ങനത്തെ മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ മരിച്ചാലും അതിന്റെ ഉള്ളിലൂടെ നമ്മള് ജീവിച്ചിരിക്കുന്ന പോലെയാണ്
ആഹ് അതും ഉണ്ട് നമ്മളല്ലേ
കൈ കൊടുക്കാണെങ്ങിയെ നമ്മള് മറ്റേ നമ്മള് മരിച്ചാലും നമ്മുടെ കൈ പ്രവർത്തിക്കുന്നു അങ്ങനെയൊക്കെണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാം എ കുടുംബക്കാർക്ക് അങ്ങനെ ചിന്തിക്ക
ആഹ് അത് ഒരു ഇതാണ് ഇപ്പൊ ചെല ആളുകളൊക്കെ മങ്ങല്ല മ്മളേ വല്ലിമാരെക്കെ വീട്ടിന്ന് ഇങ്ങനെ ഈ ചില ആളുകൾടെ മരണ വർത്തൊക്കെ കേൾക്കുമ്പോ ഇമ്മേ മൂപ്പര് മരിച്ചോന്നൊക്കെ പറയണര് ഇത് കെട്ടിട്ടില്ലേ അതൊക്കെ സംഭവം അതാണ്. ഓരൊക്കെ ജീവിതത്തില് എപ്പോളെങ്കിലൊക്കെഒന്ന് ഓല്ക്ക് എന്തെങ്കിലൊരുതരത്തില് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് കിട്ടിയ ആളുടെ എന്തക്കേലും വല്യരുതായിട്ടുണ്ടാവും. അതോണ്ടാണ് ഇ അങ്ങനത്തെ ആളുകളൊക്കെ മരിക്കുമ്പോൾ ഒരു പ്രത്യേക ലോകം മൊത്തെന്നാ ഇങ്ങനെ സങ്കട പോകുന്നവരി ഇതൊക്കെ നമ്മ കാണണത്.
പിന്നെ പ്രായം പ്രായം കൂടുമ്പോ അവരുടെ ഇമോഷൻസും കൂടും വികാരങ്ങളും കൂടും. പ്രായം കൂടുതോറും
ഇനിപ്പോ വല്യ പ്രായയാൾക്കാര് എന്തേലും പറഞ്ഞ സാടാവില്ലേ വെഷ്മിക്കില്ലേ
ചൂടാവില്ലേ
അതും ശരിയാണ്
ഇനി അതൊന്നും കാര്യക്കാണ്ട്. മറ്റേ ഇങ്ങനെന്തേലൊക്കെ ചെയ്തോണ്ടിരുന്നാൽ അത്
ഉം അതുതന്നെ നമ്മൾ ചെയ്താല് നമ്മ്ക്ക് നമ്മള് ജീവിതത്തില് അത് അനുഭവിക്കാപറ്റു
ഇനിന്തോനാന്നേ
അങ്ങനെ ഒരു സംഭവാരിക്കേ അതായത് നമ്മള് ഒരു ഭാഗത്തുനിന്ന് ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്ന വേറൊരുതിയില് അമ്മക്കുംമ്മളൊരു സഹായ കരങ്ങൾ ആ ഒരു സമയത്ത് മ്മുക്ക് എത്തിപ്പെടുന്നക്കെ സംഭവങ്ങനെ
മുമ്പൊരു പണക്കാരനെ കുറിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു മൂപ്പര് ഇങ്ങനെ എന്താ പറയാ ഒരു അപകടത്തിലിങ്ങനെ പെട്ടു പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ടൊരാള് വന്നാണ്ടാണ് മൂപ്പര് അവിടുന്നെ ആ ഒരു അപകടത്തിന്ന് വല്യയൊരു അപകട മൂപ്പരു മൂപ്പരുടെ ഭാര്യയിങ്ങനെ യാ ത്ര യ്യായിരുന്നു അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ഈ വാഹനത്തിന്റെ എന്തോ പ്രശ്നം വരികയും എന്നിട്ട് ആ വാഹനങ്ങട് വീ്യുന്നു താഴേക്ക് പോണു ആ സമയത്ത് പോലെ രക്ഷിക്കാ വേണ്ടി ത്തിതൊരു പാവപ്പെട്ട വീട്ടിലൊരു സ്ത്രീയായിരുന്നു മുമ്പ് വാർത്തൊക്കെയായിരുന്നു നല്ലോണ്ണം അതൊക്കെതാ നമ്മളിങ്ങനെ
നമ്മള് ബാക്കിയുള്ള സഹായിക്കുകയാണെന്നുണ്ടെങ്കില് നമ്മളെ സഹായിക്കാൻ വേറൊള്ള രീതിയിലുള്ളതും നമുക്ക് കിട്ടുന്നുള്ളതാണ് പ്രകൃതിന്റെ നിയമം
നല്ലത് ചെയ്യാണ് ഇങ്ങോട് നല്ലത് കിട്ടും അല്ലാണ്ട് വിടെ മറ്റെന്തേലും ചെയ്യണെങ്കിൽ അതിനും കിട്ടും പിന്നെ ഈ രതൻ ടാറ്റല്ലേ ടാറ്റ കമ്പനീന്റെ ഓണറ് അയാ അയാളുടെ ശമ്പളത്തിന്റെ അറുപതൊ എഴുപത് ശതമാനെങ്ങാണ്ട് പാവപ്പെട്ടാൾക്കാർക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ ചെയ്യുന്നാണ് ചെയ്യാറുണ്ടന്ന് അതാണ് അയാൾക്ക് മറ്റേ ആസ്തി കുറവ് അതേപോലെ മറ്റേ
ആ ഇൻകോരുമണ്ട് മൂപ്പര് ആ മൂപ്പരുടെ ഒരു മരണത്തിന്റെ സമയത്തുണ്ടല്ലോ. മൂപ്പര് കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷട്ടാണ് മരിച്ചിന്ന് തോന്നുന്നു. അന്ന് കൊറ ആളുകൾക്ക ആ കരയിൽന്ന കുറേ റീയിലുകളുകളൊക്കെ കണ്ടിരുന്നു. ആ അതുപോലെ തന്നെ മുപ്പര ഒരു വറ കഥ പറയാറുണ്ട്. മൂപ്പരെ കുറിച്ച്. എന്താ വെച്ചാല് മുപ്പരി ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ മപ്പരുടെ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്താണ് മുമ്പിൽ എന്ത് കാണ്ടത് ഒരു കുടുംബത്തിലുള്ള ആ ആറ ആളോകളോ ആറാളുകൾ ഒരറ്റ ഇരുചക്ര വാഹനത്തിലൂടെ അങ്ങനെ പോവാണ്. ഒരു കുടുംബത്തില ആറആളുകള് ഇരുചക്രവാഹനത്തിലൂടെ മു മൂപ്പര ഇങ്ങനെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് കാറില് പോകുന്ന സമയത്ത് കണ്ടതാണ്. അപ്പൊ മൂപ്പരി അന്ന് മൂപ്പരുടെ കമ്പനിയിലെത്തിയ പാടന്നെ എന്ത്തു ഒരു പുതിയ ആളുകളോട് അവിടുത്തെ ആളുകളോട് സംസാരിക്കുകയും എന്നിട്ടരു പുതിയ കാര് അങ്ങനെയാണ് ഈ നാനോകാർ വരണേ ഒരു കാർ വന്നില്ലായിരുന്നു അത് ഈ ഒരു രീതിയില് മൂപ്പര് യാത്ര ചെയ്യുമ്പോം ഇങ്ങനെ പാവപ്പെ പട്ട ആളുകളെ കാണുകയും അപ്പോലക്കൊ ഒരു സഹായം എന്ന നിലയ്ക്ക് ആ് എന്നിട്ട് ആ ഒരു കാറ് ഇറങ്ങിയ സമയത്ത് തന്നെ പാവക്കാർക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഒരു ബൈക്ക് വാങ്ങുന്ന രീതിയിലുള്ള പൈസൊക്കെ തന്നെ ഈ കാർ വാങ്ങാൻ പറ്റുന്ന രീതിൽ മുപ്പര് ചെയ്തിട്ടുണ്ട്. അങ്ങനെക്കണ്ട്.
ടാറ്റ കമ്പനിയ പണ്ടേ ആർക്കോ വിൽക്കേണ്ടതായിരുന്നു പിന്നെ ആൾക്ക് എവിടന്നോ കുറച്ച് ആരുടേയ്ക്കോ കയ്യിൽനിന്ന് ഇച്ചിരി മറ്റേ മോട്ടിവേഷൻ കിട്ടിയിട്ട് ആൾ ആ കമ്പനിനേ ഈ നിലൽന്ന് എത്തിച്ചു അതും ആ പൈസ ഒറ്റക്കെടു കാനല്ല പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും അയാളുടെ ശമ്പള ത്തിന്റെ ലാഭത്തിന്റെ അറുപത് ശതമാനത്തിലേറെ കൊടുത്തിട്ട്
ഉം അതാണ് ചില നമ്മള് കൊടുക്കന്തോരാണ് നമ്മള് വളരുക. ചില ആളുകൾക്ക് വിചാരിക്കും സ്വർത്തന്മാരായി ജീവിച്ച് ഞാന് വലിയതാവണംന്ന് വിചാരിക്കും അങ്ങനത്തെ ആളുകൾക്കൊന്ന ജീവിതത്തില് ഒരു അർത്ഥോ അല്ലെങ്കിൽ യഥാർത്ഥ വിജയം ഒന്നും അനുഭവിക്കാൻ കയില്ല യഥാർത്ഥ വിജയ അനുഭ ക്കണം എന്നുണ്ടെങ്കിൽ അതിനും എന്തായാലും നമ്മൾ സമൂഹത്തോട് കുറേ പ്രതിബദ്ധകൾ കാണിക്കുകയും ഓലോട് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പെരുമാറുകയും